കേൾക്കുന്നില്ലേ
ആഹ് കേക്കുന്നുണ്ട്
എന്തൊക്കെ സുഖല്ലേ?
ആഹ് സുഖാണ്
എന്താ പരിവാടി മഴക്കെണ്ടോ? എന്താ സുഖം.
ഓഹ് ആ നല്ല മഴന്നെ
ഉം ഉ ബടി അങ്ങനെ തന്നെ ചായൊക്കെ കുട്ച്ചോ?
ഹോ ചായൊടിയൊക്കെ കെഴിഞ്ഞ് ചോറിന്റെ പരിപാടിക്ക് നിക്കാ
ഉം ചോറ്ന്റെ പരിപാടിക്കൊക്കെ സമയായല്ലല്ലേ എന്താന്ന് സ്പെ സ്പെഷ്യല്ണ്ടാക്കിയെ
ഇന്ന് ന്റെ സ്പെഷ
കേക്ണില്ലേ? കേക്ണില്ലടാ? ഹലോ ഹലോ